ആഹ്.
ഉംഹ് പറഞ്ഞോ? നെറ്റ് കിട്ടുന്നില്ലേ അവിടെ?
ആഹ്. എനിക്കാ ഇപ്പൊ കേക്ക്ണ്ടാ ഇപ്പൊ കേ ഇപ്പൊ കേക്ക്ണ്ടാ? ഞാൻന്ന് ഡോറിനോട് ചേറിട്ടട്ട ഇരിക്കണ ആഹ്.
ഉംഹ് റേഞ്ചിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. നല്ല ചെല ബഗ് അടിക്കുന്നു. ആഹ് ഇപ്പൊണ്ട് ഇപ്പൊണ്ട് പൊറത്തോട്ട് എറങ്ങിക്ക്യോ.
ഏ പൊറത്തെങ്ങിനിന്നാലുണ്ടല്ലോ പിന്നെ എന്റെ സൗണ്ട് കേക്കില്ല. വേറെ സൗണ്ടായിരിക്കും കേക്ക. ഇപ്പം കേക്ക്ണ്ട.
ഒന്ന് നോക്കിയേ ഇത് ഇപ്പൊ കേൾക്കുന്നില്ല അതാ.
ഇപ്പ കേക്ക്ണില്ല.
ആഹ് ഇപ്പൊ കേക്ക്ണ്ട് ഇപ്പൊ കേക്ക് ഇപ്പ കേക്കുന്നുണ്ട്.
ആഹാ ഞാൻ ഡോറിനോട് ചേർത്തിട്ടാ ഇരിക്കണേ ഇനി പൊറത്തെറങ്ങാൻ പറ്റില്ല പുറത്തെറങ്ങിയാല്ലേ ഹോസ്. റ്റലല്ലേ കുറേ കുട്ടികൾ ഇങ്ങനെ നടക്ക്ണ്ടാവും കോളൈതിട്ട് അവരൊക്കെ സൗണ്ട് കേൾ.
ഉംഹ് ഓ ശരി ഉംഹ്. ഈ ഡയാലിസിസിന് എന്തൊക്കെയാ പഠിക്കുന്ന?
ഡയാലിസിസിന് ഏ ഡയാലിസിസ്.
നമ്മുടെ രക്തം.
ആഹ് ബെഡ് ക്ലീൻ ചെയ്യണതന്നെ ആ അതന്നെ അതില് മ്മ അതിനെ പറ്റി ന്നെ പഠിക്കണം മെയിനായിട്ട്. പിന്നെ അമ്മളെല്ലാം പഠിക്കും.
ആഹ്.
ഒരുവിധം എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും കുറ്ച്ചൊരു ഐഡിയ കിട്ടിട്ടുണ്ട്. ന്നാല് കൊല്ലത്തെ കോഴ്സാ. അപ്പൊ. ഏഹ് അല്ലെ ഞ പ്പോ ചെയ്യണതെന്താ ചോ. ച്ചപ്പം പിന്നെ ൻക്കറിയില്ല. ഞങ്ങളെ ഇതുവരെ ഡ്യൂട്ടികിട്ടിട്ടില്ല. നാളെ മുതല ഡ്യട്ടിക്കിടും.
ഉം ഹ് അപ്പൊ എന്തൊക്കെയാ മെയിനായ്ട്ട് ചെയ്ത് നോക്ക. ക്കണ്ട് അതിനകത്ത് ഏതാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ?
പ്രധാനപ്പെട്ട കാര്യങ്ങ. ങ്ങൾ മൈനായ്ട്ട് വയ്യാത്ത പേഷ്യൻസ് ആയിരിക്കും ഡയാലിസിസ് ചെയ്യ. കിഡ്നി അവർക്ക് കിഡ്നി അവരെ വർക്കല്ല. അല്ലെ അവർക്ക് കിഡ്‌നിയോണ്ട് ഒരുപയോ ഉപയോഗല്ല അങ്ങനെയുള്ളോരാണ് ചെയ്യാൻ വരാ. ഇത് ചെയ്യാൻ നല്ല പൈസ ട്ടാ ആഴ്ചൽ ആഴ്ചൽ ഇത് ചെയ്യണവരൊക്കെണ്ട്. നല്ല പൈസെ അവര ഒര് ഡയാലിസിസ് അപ്പൊ മ്മൾ ചെയ്യും. നല്ല പൈസെ കറക്റ്റായിട്ട് എനിക്കറിയില്ല. നല്ല പൈസെ.
ആഹ
അപ്പൊ ഇത് ഇവര് വരും സ്ഥിരമായിട്ട് നമ്മള് ആയ്ചൽ അയച്ചല് വരണ പേഷ്യൻസ് ഉണ്ടാവും
ഉം
അവർക്കൊക്കെ നമ്മള് ചെയ്യ അപ്പൊ നാല മണിക്കൂറണത് ചെയ്യ ഒരു ഒരു അത് ഒരു ബ്ലഡ് ബീട്ടസ് ക നാല മണിക്കൂറുണ്ട് നാല മണിക്കൂറും അവര അവ നമ്മളായിരിക്കും ചെയ്യതൊക്കെ അതായത് അവരുടെ കാര്യങ്ങൾ നോക്കലും അവർക്ക് ബ്ലഡ് നമ്മ വെറുത മെഷീന വെച്ചിട്ട നമ്മ ആ ട്യൂബ് നമ്മെ കയ്യുമമ്മലും കഴുത്തിലിലും ഇഞ്ജെക്ട് ചെയ്യണം
ഉം
നീ ഇന്നലെ ട്രിപ്പ് ഇട്ടില്ല
ആഹ്
അതേ പോലത്തെ ഒരു ട്യൂബ് നമ്മെ കഴുത്തിലും കയിലും കുത്തിക്കും
ഉം
എന്നിട്ട് അങ്ങനെ അപ്പൊ രണ്ട് അങ്ങനത്തെ രണ്ട് ട്യൂബ് കുത്തിക്കും ഒന്നി കൂടെ ബ്ലഡ് ഇറക്കിയും അതിന്റെ അപ്പുറത്തുള്ള ട്യൂബിൽ കൂടെ ബ്ലഡ് കയറ്റുകയും ചെയ്യും അത് ഒരുമിച്ചാണ് നടക്കണത് പോണ ബ്ലഡ്‌ ആഹ് പോണ ബ്ലഡ് അപ്പ തന്നെ ക്ലീൻ ചയ്തു നമ്മൾടെ ബോഡിക്കൊക്കെ നമ്മൾടെ ബോഡില് ബ്ലഡ്‌ ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല്ല ഒരു ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ബ്ലഡ് ഇല്ലാതെ ഇരിക്കാൻ പറ്റൂല
ഉം
അപ്പൊ ഇത് വേഗം ഈ ട്യൂബിൽ കൂടെ കേറണം അപ്പത്തന്നെ അത് ക്ലീൻ ചെയ്തിട്ട് ഇങ്ങട്ട് ഇറങ്ങണം ഒരേ സമയം നടക്കാതാ നാല് മണിക്കൂറ് ചെയ്യ നാല് മണിക്കൂറി നിന്ന് നടന്നാ മതി അപ്പൊ ആഹ് നാല് മണിക്കൂറും ഇവർ ഇവർക്ക് നല്ല വേദന ഉണ്ടാവും
അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പൊ അപ്പൊ നമ്മള് അപ്പൊ നമ്മുടെ രക് അതായത് പുറത്തുനിന്ന് വേറെ രക്തം കയറത്തില്ല ഈ കേയറിയ രക്ത
പുറത്തുന്നും വേറെ രക്തം കേറില്ല
ഈ അതായത് നമ്മുടെ രക്തം തന്നെ നമ്മുടെ രക്തം തന്നെ നമ്മുടെ രക്തം തന്നെ ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് തന്നെ കയറുന്ന പ്രോസസിങ് അല്ലേ ഇത്
ആഹ് അതന്നെ
ഓക്കെ അപ്പൊ നമ്മൾ ഇതിനകത്ത് വേറെ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ
ഇല്ല നമ്മള ബ്ലഡിൽ കുടെ നമ്മള് ക്ലിൻ ചെയ്യാൻ വേണ്ടിട്ട അതില് നമ്മളെ ബ്ല്ഡിൽ തന്നെ ചില സാധനങ്ങ കൂടുതലും കുറവുകളും ഉണ്ടാവും
ഇത് ഈ ഗ്ലൂക്കോസ് ആഹ് ഓക്കേ ഓക്കേ
ആഹ് സോ കൂടുതലാ ആഹ് കൂടുതലായതിനൊക്കെ അവര് ബാലൻസ് ആകും അതുപോലെ ഈ ബ്ലഡ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരു വെള്ളം വേണം ഒരു പ്രത്യേക വെള്ളവ
ആഹ് ഉം
ഹലോ
ആഹ്
അതിലന്നെ വേസ്റ്റ് ആയിട്ട് അതായത് ഒരു വെള്ളം ഉണ്ട് അത് പ്രത്യേക വെള്ളം നന്മടെ സാധ വെള്ളല്ല വേറൊരു വെള്ള തേ മെഷീൻ ഉണ്ടാക്ണം ആഹ് വെള്ളം യൂസ് ചെയ്തിട്ട് ഉൺഫിൽറ്റർഡ് ആഹ് വെള്ളം യൂസ് ചെയ്തിട്ടാണ് ബ്ലഡ് ക്ലീൻ ചെയ്യണ അതും പിന്ന മഷീനത്തോര സംഭവം വച്ചിട്ട്
അഹ് ഈ ഈ മെഷീൻ ഈ മെഷീൻ നല്ല പൈസ ഉണ്ടല്ലേ അപ്പൊ
ആഹ് നല്ല പൈസ ഭയങ്കര പൈസ വലിയ മഷീനാ
വലിയ മെഷീൻ ആണോ
ഉം ഏകദേശം ഒരു മനുഷ്യന്റെറെ ഹൈറ്റിന്റെ അത്ര നോർമലി ഇണ്ടാവുല്ലോ ഒരു ഹൈറ്റ് കുറഞ്ഞരാളാ ഹൈറ്റിന്റെ അത്രള്ളോ നിങ്ങളെ ബോയ്സിന്റെ ഹൈറ്റ് വച്ചിട്ട് കംപയർ ചെയ്യ്യരുത് നോർമല് ഹൈറ്റ് കുറഞ്ഞള അത്രേ ഹൈറ്റ്ണ്ട്
ഓക്കേ
എന്നിട്ട് ഈ നാല് മണിക്കൂർ ഈ ആൾക്കാര് ഭയങ്കര ഇതിയിലായിരിക്കും ഉണ്ടാവ ടെൻഷനിലായിരിക്കും ഉണ്ടാവ അവർക് നല്ല നല്ല പെയിൻ ഉണ്ടാവും അപ്പ നമ്മളവര മെയ് അവരെ മെയിനായിട് ഏഹ്
ഈ മെയിനാട്ട് ഈ കിഡ്നി അടിച്ചു പോവാൻ എന്തൊക്ക്യ റീസൺ
കഡ്‌നി അടിച്ച് പോവാൻ റീസണായിട്ട് കൊറെ ഫാസ്റ്റ് ഫുഡ് കഴിക്കില്ലേ അത് പിന്നീ ഡോളൊക്കെടക്കെടക്ക് കയ്ക്കില്ലേ നമ്മള്
ആഹ് ഡോളോ ആഹ്
ആഹ് ഡോള ചെലോര് ഒരു നാൽ നാല് നേരം കൈക്കിണോരൊക്കെണ്ട് അതൊക്കെ കൈച്ചേഞ്ഞാ കിഡ്നി പെട്ടന്ന് അടിച്ച് പോം പിന്നെ നമ്മള ഫുഡ്ഡിന്റെ നംള് മെയ്നായിട്ട് ഫുഡ്ഡ് കണ്ട്രോളല്ലാണ്ടാവുമ്പഴാണ് ഡ്നി അടിച്ചുപോണേ അധിക ഉപ്പുള്ള ഭക്ഷണങ്ങളില്ലേ
ആഹ്
മെയ്നായിട്ട് ഫാസ്റ്റ് ഫുഡ് തന്നെ ഉപ്പുള്ള ഭക്ഷണങ്ങള് പിന്നെ കള്ളു കുടിക്കുമ്പൊഴ്
ഉം
അങ്ങനൊക്കെ ആൽക്കഹോൾസ് യൂസെയ്യണോര് അതൊക്കേണ് കിഡ്‌ന്യട്ച്ച് പോവാള്ള മെയ്നായിട്ട്ള്ള കാര്ണങ്ങൾ
നംടീ ബോഡീലൊള്ളേ എല്ലാ പാർട്സും ഓരോ പാർട്സ്വായിട്ട് കണക്ടഡ് ആണൊ അപ്പൊ ഒരു പാട്സിന് എന്തേലും പ്രശ്നംവന്ന് കഴിഞ്ഞാ ഓട്ടോമാറ്റിക്കലി അപ്പർത്തെ പാട്സിനും ആഹ്
ഇല്ല അങ്ങനാ അങ്ങനാവണന്നില്ല കിഡ്നിക്കാണെങ്കി കിഡ്‌നിക്ക് മാത്രായിരിക്കുണ്ടാവാ അ പാർട്സ് അല്ല ബ്ലഡിനാണ് പ്രശ്നം വന്നാലാണ് ബ്ലഡ്ഡിന് പ്രശ്നം വന്നഴിഞ്ഞ ആ ബ്ലഡ്ഡ് വഴി അതത് ആഹ് ബ്ലഡ്ഡ് ഇങ്ങനെ പോയ്ക്കൊണ്ടിരിക്കലല്ലേ എല്ലാത്തിക്കും അപ്പാ ബ്ലഡ് വഴി വാക്കിള്ളോട്ത്തി പഷെല്ലാ എല്ലാ ഈ ഓരോ ഓർഗൻസിനും അങ്ങനെ സ്പ്രെഡ്ഡാവ്ണില്ല ഇപ സ്പ്രെഡ്ഡ് ആവ്ണതാണെ ഈ മറ്റെ ക്യാൻസർ ഒക്കെ പകരും ഒരു ശൈഡി തിന് ഒരു ഭാത്തിക്ക് നമ്മൾ ഒരു ഭാത്ത് വന്നാ പിന്നെ അവ്ടുന്ന് വേറേ ഭാത്തിക്ക് ഇങ്ങനെ പക പടർന്നോണ്ടിരിക്കും അങ്ങനെള്ള ചെല സംഭവങ്ങൾ മാത്രാ അങ്ങനെ പടരൊള്ളൂ എല്ലാം പടർല്ല ഇപ്പ കിഡ്നിക്കാ പ്രശ്നെങ്കി കിഡ്നിക്ക് മാത്രായ്രിക്കും ആഹ് പ്രശ് ണണ്ടാവാ അത് കിട്ണി ചെലവരെ കിഡ്നി മാറ്റി വെക്കാൻ പറ്റൂല്ലാ ഇപ്പ നല്ല ഒരാരോഗ്യള് ആളാണങ്കില് ആൾക്ക് കിഡ്നി മാറ്റ്യെക്കാൻ പറ്റും
പറ്റും
പഷെ വേറെ ഉം പറ്റും കിഡ്നി ട്രാൻസ്പലാന്റേഷൻന്ന്
അല്ല ഈ കിഡ്‌നി മാറ്റി വെക്കും ല്ല നമ്മടെ ഈ കിഡ്നി മാറ്റ്യെക്കുമ്പോ നമ്മുടെ രക്തം എതാണോ അതൻസര്ച്ചൊള്ള കിഡ്നി വേണ്ടേ
മെ നമുക്ക് മാച്ച് ആയ്ട്ടൊള്ള കിഡ്നി വേണം പിന്നെ ഈ കിഡ്‌ണി കൊട്ക്കിണ ആൾക്ക് നല്ല ആരോഗ്യള്ള ആളായിര്ക്കണം കാര്ണം ച ഒരു ഇപ്പ ഞാനൊരട് കൊറച്ച് മുന്നെ ഒര് ന്യൂസേട്ടതാ ഒരു ഭാര്യ ഭർത്താവിന് കിഡ്‌ണി കൊടുത്തു പക്ഷെ ഭർത്താവിന് പ്രശ്നല്ല ഭാര്യ മരിച്ചു
ആഹ്
ഹ അങ്ങന അങ്ങനെം ചെല കേസെല്ലാം ഒണ്ടാവണ്ട് ഭർത്താവിന് ഭാര്യ കൊടുക്കേ ചെയ്യതെ കിഡ്നി പക്ഷെ ഭർത്താവ് നോർമലി ഇപ്പ ജീവിക്കണിന്ന് പഷേ ഭാര്യ മര്ച്ച്
അങ്ങനിം പ്രശ്നം വരൂല്ലേ
അല്ല രണ്ട് ര നമക്ക് രൺ സത്യം പർഞ്ഞ നമക്ക് രൺ നമക്ക് രണ്ട് കിഡ്നി ഇല്ലെ രണ്ട് കിഡ്നികാത്ത് ഒരു കിഡ് ട്ണി പോയാലും നമുക്ക് മറ്റേ കിട്ണിക്കാത് ജി തുവാ ജീവിച്ചൂടെ
കേക്കുന്നില്ല റേഞ്ചിള്ളോട്ത്തോട്ടിക്ക് റേഞ്ചിള്ളോട്ത്തോട്ടിക്ക് കേക്കുന്നില്ല
റേഞ്ചിള്ളോട്ത്തോട്ട് നിന്നെ കേക്കുന്നില്ല ആഹ് കേക്കിണ്ട് പറ ആഹ് ഒണ്ടൊണ്ടൊണ്ട് ആഹ് ഒണ്ടൊണ്ട് ഒണ്ടൊണ്ട് ആഹ്
ഇമ്യൂണിട്ടില്ലാണ്ടാണ് പെട്ടെന്ന് പനി വര്ണത്
ഇമ്മ്യൂൺറ്റി ആഹ് ഇമ്മ്യു ഈ ഇമ്മ്യുൺ ഞാ എനിക്കിങ്ങന വർഷത്തില് ഒരു പനി അല്ലെ രണ്ട് പനിയേ വര്ത്തുള്ളൂ മൊത്തത്തി ലെ
ആഹ് അപ്പ പ്രശ്നല്ല പക്ഷേടാ എപ്പഴപ്പഴു മഞ്ഞു വഫണ്ട് കാറ്റില് ഉം
അല്ലേ എനിക്കി വ ഒര് എനിക്ക് ഒരു പനി വന്ന്കഴിഞ്ഞ ചിലപ്പോ എന്നെ നാല് ദിവസൊക്കെ കെടത്തിയിട്ടെ അത് വിട ത്തൊള്ളൂ അതാ പ്രശ്നം പെട്ടെന്ന് മാറത്തില്ല ഇച്ചിരിദിവസം എന്നെ
ഉം
ആഹ് പക്ഷെ വന്ന് എപ്പഴും പനി വരുത്തൂല്ല അങ്ങനെ ഒരു വർഷത്തി രണ്ട്പനി അല്ലെ ആറു മാസം കൂടിയിക്കമ്പ ഒരു പനി ഉണ്ട് ആഹ് ഇമ്യൂണിറ്റിപവറ് കാണു അതാരിക്കും
ഫുണ്ടിന് അയ്നൊക്കനസരിച്ച് നമ്മളെ കഴിക്കണ ഫുണ്ടിന്റെ പിന്നെ ബാക്കി നല്ല ഒറങ്ങണം
ആഹ് ഒറക്കം മെയിനാണ് ഒറക്കം ആഹ് മിനിമം മിനിമം ഏഹ് എഴ് ടു എട്ട് മണിക്കൂർ ഒറങ്ങണം ഇപ്പൊ എനിക്ക് ഒറക്കം കുറവാ ഫിഫ ഒക്കെ നടക്കുന്നൂണ്ടെ ലോകകപ്പ് നടക്കുന്നൂണ്ടെ ഞാനിപ്പൊ ഒറങ്ങത്തേ ഇല്ല ഇന്നല വന്ന് കെടന്ന രണ്ടരക്ക രണ്ടരക്ക് കെടന്നിട്ട് ഞാനാന്നങ്കി ഏഴ് മണി
ഇപ്പഴല്ല അയിന്റെ അറിയുന്നെ ഇപ്പഴല്ല അതിന്റെ അറിയുന്ന ഇച്ചരൂടെ പ്രായം ചെല്ലുമ്പഴ
അത് മാത്രല്ല ഒറക്കംകൊറഞ്ഞ മൊത്തത്തി എന്താക്കം ചെയ്യ പെട്ടെന്ന് പ്രായം തോന്നിക്കേം ചെയ്യും ചെറിയ പ്രായത്തിലന്നെ നല്ല പ്രായള്ള ആൾക്കാര് പോലെതോന്നും ഞാനൊക്കെ എന്റെ വീട്ടില് ഇന്റുമ്മ നല്ല സീനാ അപ്പൊ ഉമ്മ. എട്ട് മണിക്ക് കെടക്ക അല്ല ഒമ്പണിക്ക് ഒമ്പത് മണിക്ക് ഒറങ്ങാങ്ങള് ചെറുപ്പ പ്ലസ് ടു അല്ല പത്ത് വരെ അങ്ങനയുന്നു പ്ലസ് ടു പിന്ന ഞാ പഠി പഠിക്കാ ഇരിക്കുമ്പോ അങ്ങനെ ലേറ്റാവു അപ്പൊ അവരപ്പഴും ഒമ്പണിക്ക് ക്കൊറങ്ങും പക്ഷെ ഞാൻ ലേറ്റാവും. ഒറങ്ങന് ഇവിടെ വന്നേന് പിന്നെ ഞാന് പതിനൊന്നണി പന്ത്രണ്ട ണടി ഒരു മണിയക്കൊയി
ഒരുമണിയായി
ആഹ് ഒരു മണി ഒരു മണിക്ക ചെലേസം.
പക്ഷെ എനിക്ക് ഇല്ല ശേ ഇല്ല എനിക്ക് പണ്ട്. ഞാൻ കറക്റ്റ് പത്ത് പത്ത് പത്ത് മണിയാമ്പോ കെടക്കുവാരുന്നു പഷെ ഇപ്പൊ ഈ ഇടക്കാട്ട് മൂന്ന് മണി മൂന്നര നാല് കെടക്കും കെടന്നിട്ട് ഞാൻ എണീക്കുമ്പോ ഒരു മണിയാവും.
ഹലോ ഏഹ്
അല്ല കെടന്നിട്ട് എണീക്കുമ്പോ നാല് മണിയായി അല്ല മൂന്ന് മണിയൊക്കെ ആവും.
ഇപ്പഴാ അപ്പൊ എന്തിത്ര നേരം ഇത്ര നേരം എന്താ ചെയ്യാപ്പൊ ഈ മൂന്ന്മണി നാലുമണിരെ
നാല്മണിവരെ ആരെക്കുളിയൻ നമ്മൾ ഈ ഫ്രണ്ട്സിന്റൂടെ പൊറത്ത് പോവും പൊറത്ത് പോയിട്ട് വരുമ്പൊ ഒരു ടൈം ആവും ഇപ്പൊ പിന്നെ ഫിഫേം കൂടെ നടക്കുവല്ലേ ലോകകപ്പ് അപ്പൊ അതൊക്കെ കണ്ടിട്ട് വരുമ്പൊ ഒരു ടൈമാവും.
കോളെയ്തിട്ട നേരം പോണെ
അല്ല കോൾ ചെയ്യാൻ എന്താ കോള്.
ചൊലോരാങ്ങനെയാണ്.
ആ ചിലര് അങ്ങനെയാ എന്താ നീ കോൾ ചെയ്യൂ. പിന്നെന്താ ഒരു മണി
ഞാൻ റിലീസ് കണ്ടിരിക്കുവാൻ പിന്നെ ഇക്ക അവിടെ ഉറങ്ങാ
ആഹ്
അത് നൊററ് കഴിണത എന്റെ ടൈം അഞനെ എന്നാ ശരിട്ടാ